ഹലോ എന്തൊക്കെണ്ട് വിശേഷം
എന്താ ഇപ്പം നല്ല വിശേഷം
ഇങ്ങനെ പോകുന്നുണ്ട് മക്കള് സ്കൂളിലൊക്കെ പോവലുണ്ടോ
എങ്ങനെ
മക്കള് സ്കൂളിലൊക്കെ പോവലുണ്ടോ ചോയിക്കാ സ്കൂളൊക്കെ തുറന്നില്യേ
ആ സ്കൂൾ തൊർന്ന് ഒരാള് പോകല്ണ്ട് ഒരാക്ക്‌ നാളെയാണ് തൊർക്ക്ണത് പ്രവേശനോത്സവം നാളെയാണ് ഒരാക്ക് മറ്റന്നാളാണ്
പല ദിവസങ്ങളാണ്
ആഹ് ഒരെ ദിവസാണേപ്പ ഞാൻ കുടുങ്ങീനി പല ദിവസായതോണ്ട് ആ പിന്നെ നമ്മള പഞ്ചായത്തിലുള്ള ആളുകൾക്ക് പ്ര ഓൽക്കൊക്കെ ഒയ്വ്ള്ള ടൈം കിട്ടണല്ലോ എല്ലാ സ്കൂളുകളിലേക്കും പോകുമ്പോ
ആഹ് ആഹ് ആഹ്
പഞ്ചായത്തിലുള്ള ആളുകളൊക്കെ വരാ മതില്ലേ സ്കൂളിലേക്ക് പഞ്ചാ പഞ്ചായത്തിലുള്ള ആളുകളൊക്കെ സ്കൂളിലേക്ക് വെരാ മതില്ലേ
അ അ ആഹ് പഞ്ചായത്ത് പ്രസിഡന്റ് ക്കെ വാണല്ലോ
ആഹ് അങ്ങനെ ആ ശെരി
അപ്പൊ ഒരു ഇതിൽ കൊറേ സ്കൂളുകൾ ഉണ്ടാകുമ്പോ
ആഹ്
പിന്നെ സ്കൂളുകൾ പറഞ്ഞാൽ രാവിലെ ഒരു പതിനൊന്ന് മണി പത്ത് എങ്ങനെ ആയാലും ഒരു പന്ത്രണ്ട് മണിന്റെ ഉള്ളില് ഈ ഒരു പരിപാടി കഴിക്കണല്ലോ ഉച്ചക്ക് ശേഷം അങ്ങനെ നോക്കാനും കഴിയുല്ലല്ലോ
ആഹ് രാവിലെന്നെത്തി തീരുമാനാക്കണം സ്കൂള് തെറക്കാന് പറയുബം ആ എല്ലാം ഒപ്പപ്പം ആണ് അയ് ശരിയാ ആ പിന്നെ പെരുന്നാള് കഴിഞ്ഞേന്റെ ആ ഉടെനെ കൂടി ആകുമ്പയേ
ആഹ് പിന്നെ ഒരു വീട്ടിലെ രണ്ടു മൂന്ന് മക്ക മക്കള് പഴയ സ്കൂളിലേക്ക് പോകാണ്ടാകുമ്പോ ഒരു ടൈമില ന്നെ പോകാനും കഴിയൂല്ലോ
ആ
ഏതിയാലും ഞാ ആഹ് ഇ എതിയാലും ഇങ്ങനെ കിട്ടീണ് കാരണം അല്ലെങ്കി പിന്നെ ഞാന്
ആഹാ ആ ഒരു ദിവസായ പോവാ ഈ ഏരിയയിലൊക്കെ ഏകദേശം ഒരു ദിവസന്നെയാണ് സ്കൂള് തൊറന്നിട്ടുള്ളത്
അയ് ശരി
ജൂൺ ഒന്നിന്.
ഇവടിപ്പം അങ്ങനെ ആയി ട്ട് കിട്ടീണ് എഴുതിയാലും അതുകൊണ്ട് രണ്ടാളേനും പോവാം
ആ
ഒരാക്ക് നാളെണ്ട് നാളെ പോണം വണ്ടിയുണ്ടെന്നൊക്കെ പറഞ്ഞണ് എന്നാലും
സ്കോള് കില്യ സാധനൊക്കെ വാങ്ങിയോ
ഓ
ആ
സാധനം വാങ്ങി സ്കൂള് തൊറക്ക സ്കൂളിലേക്ക് സാധനം വാങ്ങക ഓന്റെ ബുക്ക് പൊതിയക അതൊക്കെ ഭയങ്കര ടാസ്കാ ണ്
ആ ആ ആ
ഉം നമ്മള് പിന്നെ സമയം കണ്ടെത്തി തന്നെ വേണം
ആ അതന്നെ ഇല്ലതെ
പിന്നെ മകളുടെയിടേല് ഈ പണി നടുക്കു ക്കൂ ല്ല
മക്കൾ നമ്മളന്നെ ഒരുക്കി കൊടുക്കേണ്ടേ
മക്കളടെ എടയില് പണിെടുക്കയാണെങ്കി പകുതി ഓര് തന്നെ ചെയ്ത് തന്നോള്ളും
ആഹ് അങ്ങനെ
വെട്ടിയിട്ടും തല്ല് കൂടി സ്റ്റാപ്ലെയറിന്റെ പിന്ന് ഒരാക്ക് ഇടണം വെട്ടാൻ ഒരാക്കു നിക്കണം ആ അടിയും പിടിയും ഒക്കെവെച്ച് ഉച്ചക്ക് പൊതിഞ്ഞേല് ഒക്കെ ഒരു വിധം അടിയൊക്കെ കഴിഞ്ഞതാ
ആ
പിന്നെ കൊറച്ചൊക്കെ ടൈമിൽ ആക്കില്ലേ ഇപ്പം മോക്ക്സ്കൂൾക്ക് നാളെ ബുക്ക് കൊണ്ടോണം. അപ്പോളെന്തായാലും പൊതിയണം. നിങ്ങള് പൊതി പൊതിഞ്ഞാലിപ്പളെ കഴിഞ്ഞ് പോവുവല്ലോ
അതന്നെ
ആ
കാരണം, മക്കൾക്ക് തന്നെ ഇടക്കിടക്കൊന്ന് എടുത്ത് നോക്കേണ്ടി വരും. പുതിയചേരുന്ന വാക്കുകളൊക്കെയാ ണെന്നുണ്ടെങ്കില്.
ആ.. അതുമല്ല പൊതി വാങ്ങിവെച്ചിട്ട് ഓൾക്ക് നിക്കാൻ കഴിയില്ലാപൊതിഞ്ഞേടി, പൊതിഞ്ഞേടി
ആ അതന്നെ
എട്ടട്ട്പിന്നെയത് കഴിയൂ ലോ പിന്നെഞാന് പൊതിയാനിരുന്നിട്ട് കൊറേ പൊതിഞ്ഞീന്ന് ശ്രാവണില്ലേ, ഞാൻ പിന്നെ കൊറച്ചുനേരം പൊതിയാൻ പറഞ്ഞിട്ട്, പൊതിയാന് അവിടെന്നെനീച്ചാൻ സമ്മതിക്കണില്ല.
ആഹ്
ഓരോന്ന് പൊതിഞ്ഞു വെക്കുന്നതനുസ്സരിച്ച് പക്ഷേ വേറെ ഓരോന്നോരോന്ന് മുന്നിലേക്ക് ഇങ് വെച്ചരിയാ
അ.. ആ.. അ.. മൂന്ന് മൂന്നാളൊക്കെ ആകുമ്പേ എങ്ങനെയായാലും അത്യാവശ്യം പൊതിയാണ്ടാവും. ണ്ടാവോലോ ലേ ഇവടീണ്ട് പൊതിയാന് രണ്ടാളത് തന്നെ നോട്ട്ബുക്കും, ടെക്സ്റ്റ് ബുക്കൊക്കെ വരുമ്പം അത്യാവശ്യമുണ്ട്
എന്നപ്പത്തിന്മാര് ചോദിക്ക കുട്ടിയുടെ ബുക്കൊക്കെ കണ്ടിട്ട്, ഇപ്പോളും മൂന്നും നാലുംനോട്ട് ബുക്ക്മതിയെന്നാണ് ഉമ്മന്റെ എന്തേലൊക്കെ ഉള്ളേ ബുക്ക്കണ്ടിട്ടിപ്പം ഇത്ര നോട്ട്ബുക്കൊക്കെ എന്തിനാണ്ചോദിച്ചു
ആ പണ്ടുള്ളോരില്ലേ ഓല കാലത്ത്പറയുമ്പോ ഒക്കെ കൊറച്ചുമതി ഒന്നുരണ്ട് ബുക്കമേലേ പോയാലേ ആരി
ഇതിപ്പോരോ ടെക്സ്റ്റ് ബുക്കിനുള്ള നോട്ട് ബുക്ക്, ഇനിയിപ്പോ വേറെ എത്ര നോട്ടുബുക്കുകൾ വരാണ്ട്.
അ.. ആ.. റഫ്നോ റഫ് നോട്ടും വർക്ക്നോട്ടും ഒക്കെ ആയിട്ടുണ്ടാവും. ഇപ്പൊഒക്കെ ഓരോ കാര്യത്തിനും ഓരോ ബുക്കുകൾ വരുന്നുണ്ട്
ആ... ആതെ പിന്നെ അയിന്റെ വേ.. ഒപ്പമുള്ളതാണ് കോപ്പി ബുക്ക്.
ആഹ് ആ കോ കോപ്പിയൊക്കെ എഴുതണന്ന് പറയുമ്പോ മക്കൾക്ക് നല്ല താണ്. എഴ്ത്ത് നന്നാവാനും എല്ലത്തിനും
കോപ്പി എഴുതണം. ഉം കൊറെ ഒക്കെ എഴ്ത്ത്
ആഹ് എഴുത്ത് ആഹ് വൃത്തിയാവാനൊക്കെ നല്ലതാണത്.
ഉം
കോപ്പി ബുക്ക് ഒരു കുട്ടിയെ സംബന്ധിച്ച് പുതിയതായിട്ട്
കോപ്പി ബുക്ക് ഇപ്പ ഞമ്മള് മലയാളോം ഇംഗ്ലീഷ് ഷാണ് എഴുത്ണത് എങ്കിലും വേറെ കാര്യങ്ങള് അങ്ങനല്ലാ ഇപ്പം ഇ അറബിക് എഴുതുമ്പോളൊക്കെ ഓൽക്ക് കയ്യിന് നല്ല വെ മാറ്റം വെരിന്ണ്ട്
ആ വയക്കം വരും. എ എഴ്തി എഴ്തി എഴ്തി ഇനി വേണ്ട ഈ കുട്ടിയളെ നമ്മള് ഏ ഏ ഈ ടോയ്സുകള് കളിപ്പിക്കുവല്ലോ? കളിക്കോപ്പുകളെ ക്ലേ കൊണ്ടൊക്കെ കളിപ്പിക്കൂലെ? ഇതൊക്കെ അവർക്ക് വയക്കം വരാൻ നല്ലതാണ്.
ആഹ് ആഹ്
ഏ ഈ മോണ്ടിസോറി പഠനൊക്കെ പറയുന്നത് ക്ലേ കൊണ്ട് കളിപ്പിക്ക, മണ്ണില് കളിപ്പിക്ക, കളിമണ്ണ് കൊണ്ട് കളിപ്പി
ആഹ് പിന്നെ മുത്ത് കോർപ്പിക്ക ഇവൽക്ക് ശ്രദ്ധ കോൺസെൻട്രേഷൻ കി ട്ടാന്
ആഹ് അതന്നെ
ഇതിപ്പോ ഞാൻ പറയാൻ കാരണം എന്ത ച്ചാല് ഓലെ ഇപ്പോ ഇംഗ്ലീഷും മലയാളം ഒക്കെ കോപ്പി എഴ്തീനിയത് പക്ഷെ ഇപ്പോ ഞാൻ മദ്രസ് ചേർത്തിട്ട് ഓനെ ഇപ്പോ നല്ല ഉഷാറായിട്ട് എഴ്‌ത്ണ്ട്. അപ്പ ആ ഒരു ത് കി കിട്ടിട്ടാണ് ഏത് ഏ തിൽ കൂട്ടി എഴുത്ണ കാര്യോം ഓൻ എഴുതും.
ആഹ് അയെന്നെ കോപ്പി കോപ്പി എഴുതി ശീലിച്ച മക്കക്ക് അല്ലെങ്കി കളർ കൊടുക്കാനൊ ഒക്കെ നല്ല വൃത്തിയായിരിക്കും.
ഉം ഉം ഉം
ഏ കളറാണ് ഇന്നത്തെ കാലത്ത് മറ്റതൊക്കെ ഓൽക്ക് വേഗം മാർക്ക് കിട്ടാനും ഇതൊക്കെ ഓല് പഠിച്ചിട്ട് കിട്ട്ണ കാര്യാണ്. ഈ കള റിംഗ് ന്ന് പറയുമ്പോ കളറിംഗിന് കൊറ കാര്യങ്ങള് ശ്രദ്ധിക്കാന്ണ്ട്. നല്ല ആ നല്ല കട്ടീല് കൊടുക്കുക അതേപോലെ ഷെയ്ഡ് വക്കുകളൊക്കെ നല്ല വൃത്തി ആക്കി കളറ് കൊടുത്താൽ അതിനനുസരിച്ചാണ് മാർക്ക് കൊടുക്കുന്നത്
അതിന് കളറൊക്കെ കൊടുക്കുമ്പോ എന്താള്ള നല്ല കോൺസെൻട്രേഷൻ ആണ് നല്ല കോൺസെൻട്രേഷൻ ഉള്ള കുട്ടിയക്കെ കിട്ടുള്ളൂ അത് പഠിച്ചും ചെയ്യും
ആ കെ ജിലാണ് ഈ ടാലൻ്റ് എക്സാം ഒക്കെ വരൂല്ലേ ങ് സ്കൂളില് ആ കെ ജിലെ ന്നെ എക്സാമുകളൊക്കെ വരുമ്പോഴൊക്കെ കുട്ടികൾക്ക് മാർ തു പോവല്
ആ അതെ
മറ്റെയ്നൊക്കെ ഓല് ഫുൾ മാർക്ക് വാങ്ങിയാലും കളറിങ് പോക്കസ് ചെയ്യുമ്പോ മാർക്ക് പോകും
ആ അതെ കളറിങ്ങ് നല്ലത്ണ്ട് പ്പൊ
അപ്പൊ ഇന്നത്തെ കാലത്ത് കളറിങ് ന്നെ കുട്ടികളെ എയ്ത്ത് നന്നാക്കാൻ വേണ്ടിട്ടാണ് കളറിങ്ങ് ഒന്നുകൂടി മുൻതൂക്കം കൊടുക്കുന്നത്
ആ
കളറിങ് എല്ലാ സ്കൂളുകളും പ്പം നല്ലോണംന്നെ എക്സാമുകൾ ആയിക്കോട്ടെ ഇപ്പീ ഒന്നാം ക്ലാസ്സിലൊക്കെ ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഓലെ ക്വസ്റ്റ്യൻ പേപ്പറ് അതേപോലെ ഓലെ ബുക്കുകള് ഫുള്ള് കളറിങ്ങിലൂടെക്കെ പഠിപ്പിക്കുന്ന രീതിയാണ് അപ്പൊ അത് ഇവിടെ
കളറേണ്ട് എല്ലാ ടാലന്റ് എക്സാമുകൾക്ക് മെയിന് കളറിങ്ങെന്നെയാ
ഉ
നമ്മളൊക്കെ ആയിഞ്ഞന്ന് എങ്ങനോ ത്ര കൊടുത്തിട്ടാ മതിയേഞ്
ഉം ഞമ്മളായന്ന് നിന്റെ ഓർമ്മയില് കളറിങ്‌ കൊടുത്തതായിട്ടില്ല ഓർമ്മകളോ അങ്ങനെയൊന്നുംല്ല എല്ലാതെ ഇന്ന ഇന്നത്തെ കാലത്ത് കളറിങ്ങ് നല്ലോ പോണം നല്ല രീതീല് കളറിങ്ങ് നോക്കുന്നുണ്ട് ടീച്ചേഴ്സ് ആയിക്കോട്ടെ പേരൻസ് ദയ്കോട്ടെ എ കളറിങ്ങിനും തും
ഞമ്മളും കളറ് കൊട് പ്പം മക്കളൊപ്പ ഇര്ന്ന് നല്ലോ ശ്രെദ്ദികാണല്ലോ തെറ്റ്ണ് ണ്ടോ
ഉം
ആ
പോലെ ഏത് കാര്യങ്ങൾ നോക്കാന് ആയാലും ഒരാക്കേ തൊടങ്ങീട്ടോള്ളു ദാ ഒരാള് ഒർങ്ങീട്ട്ണ്ട് ഹ് സ്കൂള് തൊർന്നതെല്ലേ അംഗനവാടിയൊക്കെ കഴിഞാണ്ട് ഏ കെ ജി യിലേക്കൊക്കെ പോവുമ്പോ അവർക് അംഗനവാടിന്നൊക്കെ ഒറങ്ങ്ന്ന മക് ക്കളാണല്ലോ അപ്പം വ്ടേ കെ ജി ന്നൊന്നും ഞമ്മക് പ്പോ ഒർക്കല് പോസിബ്ളാവൂലല്ലോ അപ്പൊ വടെ വരും രുമ്പോത്തിന് ഒറക്കം പോവൂലേ ക്ഷീണം പിടിക്കാണ്
ഏ നേരത്തെ ഒറങ്ങ്ണ് ങ്ങ്ണെ നല്ലതാണ്
ആവശ്യത്തിന് നേർത്തൊറങ്ങണം നേരത്തെന്നറിമ്പം നല്ലോണം നേരത്തൊർങ്ങി പോയി മഗ് രിബിനേ ഒർങ്ങി
ആ
ഒരു ഉച്ചകൊർങ്ങ്ണാൾക്കാര്
അത്പ്പഞ്ഞിപ്പൊ സ്കൂൾല് സ്കൂള് ചേർത്തിയാലാണ് ഞ്പ്പം മക്കളൊർങ്ങല് എട്ട് മണിയാമ്പോകിന് ഓൽ ഒർക്കം വന്ന ഓലൊർങ്ങും
ബുക്ക് ട്ക്ണെന്നെ ഓൽകൊർങ്ങാനാണ്റിം ഞാൻ
ആ
അത് റം കൊർച്ചൊക്കായി തിന്നാനവളായികോളും അപള് ഓലെ പ്രായം പ്രായ അതാണ്
വേറൊരടങ്ങേറ്ണ്ടാവും
ആ അതന്നെ മദ്രസ് സ് കൂള് എല്ലം കൂടി ഒപ്പം പോകുമ്പം അതിന്റേതായി ത്തിന്റെ റിസ്കുകള് ണ്ടാവും മ്മക്ക് ത് രണ്ടും പഠിക്കണം
ആ പിന്നെരു മൂന്ന് നാലൊക്കെ എത്തുമ്പോ കൊറെക്കെ ഓല് അതിനോടണ്ട് പൊരുത്തപ്പെടും
ആ ഓനത് കാര്യങ്ങള് ഓലെന്നെ സ്വയം ചെയ്യാൻ കഴിയണം ന്നാലേകദേഷൊക്കെ അത് വരെ ഒരു നാലാം ക്ലാസ് വരെ ഞമ്മൾ ഓലെ ബാക്കിലെന്നെ നടക്കണ്ടി വരും
നാല് വരെ നടക്കണം ഇൻക്ക് ഇപ്പോ നാല് ല്
ഇന്റെ ഫ്രൺ ഫ്രണ്ട് പറയുന്ന്ണ്ട് പിന്നെ ഇനി എൽ എസ് എസ് ആയാലും യു എസ് എസ് ആയാലും വേറെന്ത് എക്സാം ആയാലും, ഇവല് ഇഞ്ഞ് കുട്ടികളെ വേക്കുന്നാണ്ട് ഞമ്മക്ക് മാറി നിക്കാൻ ല്ലെ ടൈം അവിടെ കിട്ടൂല അപ്പള് നമ്മളന്നെ പഠിപ്പിച്ച്ണ്ടാക്കി എടുക്കണം
ഉം
ചെല മക്കളുണ്ട് മക്കക്കെന്നെ ഒരു ധാരണ ഇൻക്ക് വാങ്ങണം എനിക്ക് പഠിക്ക വേണെന്നില്‌യേ
അതെ
ഉം
അങ്ങനെ ആവുമ്പോ കൊറെയെക്കെ ഒരു മാറ്റം വരും
അതന്നെ ആ മക്കളിലൂടെ മക്ക
വേറെന്താ
വേറന്താ ഇന്നായ്ക്കോട്ടെ അവിടെ മക് മക്കളൊക്കൊറങ്ങിയോ
ആഹ് ഒറങ്ങി ഒരാൾ ണ്ട് ഒറങ്ങാണ്ട് ആ രണ്ടാള ചെർ ണ്ടും ഒറങ്ങിണ്
എടാ എനിക്ക് ഇൻക്കൊരു കോൾ വര് പിന്നെ എന്ത് വിളിക്കണ്ട് ട്ടോ തറവാട്ടിൽ പോയിക്കണ്